ഓഹ്
ഹലോ ആഹ് കേൾക്ക കേൾക്ക ആഹ്
ആഹ് ആഹ് ആഹ് എന്തായി ഫുഡ് കഴിച്ചാ?
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണേള്ളൂ
അതെ എന്താ ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യല്
ഇന്ന് ചിക്കൻ ബിരിയാണി ഇണ്ടാക്കി
അതെ
ആഹ് ആഹ് ഓഹ് ഏയ് ഇല്ല ഗസ്റ്റൊന്നുല്ല ഇവടെ മോൻക്ക് ആഹ് ആഹ് മോൻക്ക് ഇഷ്ടണ് അപ്പ ഇങ്ങനെ ഇണ്ടാക്കിയതാ
ആഹ് ഇവിടെ ഇന്ന് ചിക്കനാ ഇന്ന് പിന്നെ ഒന്നും വെച്ചില്ലാട്ടൊ വേറെ
ആഹ്
അങ്ങനെ മ് പിന്നെന്താ ഉച്ച കഴിഞ് പരിപാടി
ഉച്ചക്ക്ന്ന് ഡോക്റ്റെ കാണ്ണം മ് വേറെ പരിപാഡ്യോന്നുല്ല ഉം അത് ഇൻക്ക് ഹെയർ ഭയങ്കരായിട്ട് കൊഴിയ്ണ്ട് അപ്പൊ ഒന്ന് ഡോക്റ്റെ കാണിക്കാഞ്ഞി രാച്ചിട്ടാ
ആഹ് ആഹ് ഡെർമറ്റോളജിസ്റ്റിനെ ല്ലേ
ആഹ്
ആഹ് അപ്പ ബ്ലഡ് എന്തെങ്കിലും ചെക്കെയ്തൊക്കെ നോക്കിയോ അതു ഇഞ്ഞ് അവര് ചെന്നിട്ട് പറയായിര്ക്കുല്ലേ?
ചെന്ന്ട്ട് ഡോക്ടറ് എന്താ പറിണെ നോക്കിട്ടേ ചെയ്യാന്ന് വിചാരിച്ച്
ആഹ് ആഹ് ആഹ് വൈറ്റമിന്റെ കൊറവ് വൈറ്റമിൻ ഡിയും പിന്നെ ബി സി ട്വൽവോ അങ്ങനെ എന്തൊക്കെയോ ഓഹ് കൊറവാണെങ്കില് ഹെയർ നല്ല കൊഴിയും പറയണണ്ട്.
ആ ഇൻക്ക് ഫീഡിങ് ടൈമിൽ ഇണ്ടായിരുന്നു. പിന്നെ, അതൊക്കെ മാർ ആഹ് ഈ ഫീഡിങ് ഇപ്പ നിർത്തി പക്ഷെ ഇന്നാലും മുടികൊഴിച്ചില്ണ്ട് ഇപ്പം അപ്പ ആം തൊർന്ന്ട്ട്ല്ല മ് അപ്പൊ ഒന്ന് ഡോക്റ്റെ കാണിക്കണോന്നണ്ട്.
അതെ, ഹെയർ പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ ഏതെങ്കിലും ഹെയർ പാക്കളെക്കെ. ഈ മ് എന്താ പറയാ ഉലുവയില്ലേ ഉലുവ വെള്ളത്തിലിട്ടിട്ട് കഞ്ഞിവെള്ളം തലേ ദിവസ്ത്തെ കഞ്ഞിവെള്ളല്ലേ
ആഹ് ആഹ്
അതില് ഉലുവട്ടിട്ട് കുതിർത്ത് വെക്ക്യ, നമ്മള്പ്പോ എന്ന് കഞ്ഞി വെക്യ വെള്ള ആഹ് ഇണ്ട ല്ലോ അയ് ചോറ് വെ ക്കുല്ലൊ അപ്പൊ ആ കഞ്ഞിവെള്ളത്തില് ഉലുവട്ട് വെച്ചിട്ട് പിറ്റത്തെ ദിവസം അതെട്ത്തിട്ട് അരച്ചിട്ട് ആം തലയില് തേച്ചാ നല്ലതാ അപ്പൊ ഹെയർ ഫോള് കൊറയാനും നല്ലതാണ് ഗ്രോത്തിനും നല്ലതാ അപ്പൊ അങ്ങനെ അത് ആഹ് ആഹ് അപ്പൊ എന്നും യൂസെയ്യര് ത് ഒരു രണ്ട് മൂന്ന് ദിവസം മ് മൂന്നൂസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഗ്യാപ് ഇട്ടിട്ടൊക്കെ
ആഹ് ആഹ് ആഹ്
വേണം അതുപോലെ ഇങ്ങനെ ഞാൻ ഇതില് കണ്ടതാട്ടാ ഈ റോസ് മേരിയില്ലേ
ഇന്നാ റോസ് മേരി വാട്ടർ ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അപ്പ അതും റോസ് മേരിയും പിന്നെ ഈ കരിഞ്ജീരകവും മ് പിന്നെ എന്താ? ആഹ് ഇതേപോലെ ന്നെ ഉലു വാ ആം പിന്നെ അലോവേര ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചായല ചായപ്പൊടില്ലേ അതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്ക്
ആഹ് ആഹ്
നല്ലോണ്ണം തിളപ്പിച്ചിട്ട് വെള്ളട്ടാ ഞമ്മടെ സാധാ വെള്ള ഒഴുക്കിയ ഒര് ഗ്ലാസ് ഇപ്പ രണ്ട് ഗ്ലാസ് വെള്ള ഒഴിച്ചാ അതൊരു ഗ്ലാസ് ആവണ വരെയും തെളപ്പിക്ക്.
ആഹ് ആഹ്
അന്നിട്ട് പിന്നാ ആ വെള്ളം എടുത്തിട്ട് നമ്മള് എടക്ക് എടക്ക് ഫ്രിഡ്ജിൽ വെ ക്കാൻ പറ്റും അപ്പൊ അത് ഫ്രി നമ്മള് യൂസ് ചെയ്യുന്നേലും കൊറച്ച് മുന്നെ എടുത്ത് മാറ്റി വെക്കിയാ ആഹ്
ആഹ് ആഹ് ഇതൊന്നരാടം ചെയ്താ മതി അല്ലേ?
അയ് ഇത് ഡെയിലി ചെയ്യുണോണ്ട് കൊഴപ്പല്ല, കുളിക്കിനേലും മുന്നേ നമുക്ക് ചെയ്യാവുന്നതേ ഒള്ളൂ ഡെയ്ലി ആം പിന്നെ എന്താന്ന് വെ ച്ച് കഴിഞ്ഞാല് ഈ തണുപ്പ് ഉള്ളത് കാരണം നമുക്ക് വേണങ്കി കൊറ ച്ച് നേരം പൊറത്തെടുത്ത് വെച്ചിട്ട് ആ തണുപ്പ് വി ട്ടിട്ട് പിന്നെ എടുത്ത് തലേല് സ്പ്രേ ചെയ്താ മതി.
ആഹ് നല്ലതാണല്ലേ.
ആഹ് ആഹ് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഏഹ് നല്ലതാ പെന്നും യൂസയ്യണെന്നല്ല ഒന്നരാട എന്തായാലും കൊഴപ്പല്ല ചെലേപ്പൊ തലേല് വെള്ളംക്കെയിട്ട്നിയും ചെലപ്പം വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരെ. നീരർക്കോ ജലദോശൊക്കെ വന്നാ ബുദ്ധിമുട്ടല്ലേ?
ആ ഈർപ്പൊരുപാട് ഡാഡ്രിപ്പ് ഒക്കെ വരും.
ആ പ്പ അത് കാരണം അങ്ങനെ ചെയ്താലും കൊഴപ്പൊന്നുല്യാ. കുളിക്ക്ണേലും മുന്നായ്ട്ടായാലും ചെയ്താ മതി മ്മ്.
ആ ആ എ മറ്റെമ് എന്ത‌ന്നാണ് മൈലാഞ്ചി അര ചെലര് മൈലാഞ്ചി ഒക്കെ തലേല്‌ ഇതാക്കൂലേ?
ആ ആ ആ ആഹ് തലേല് തേക്ക്യും അത് അതും നല്ലതാണ് പക്ഷെ അതൊരു മറ്റേ ഹെന്ന പേക്ക് പോലെയൊക്കെ യൂസെയ്യാൻ പറ്റൊള്ളൂ.
ആഹ് ആഹ്.
നമ്മള്പ്പേ നമ്മള് ഹെന്ന ചെയ്യില്ലേ
ആഅതെ അതെ ആഹ്.
അങ്ങനെ എന്തെങ്കിലും ഹന്നാ പേക്ക് പോലെയൊക്കെ യൂസ് ചെയ്യാനേ പറ്റൊള്ളൂ. അതല്ലാതെ ഉം ഉം ഇതിന്ന്ന്ന് വെച്ച്ട്ട് നല്ലൊരു അങ്ങനെ ഹെയർ ഫോൾനായിട്ട് ഞാൻ കണ്ടിട്ടില്യാ നമ്മൾക് എടക്കി യൂസ് യ്യാൻ നല്ലതാ തലക്കി നല്ലൊരു തണുപ്പും അതൊക്കെ ഇണ്ടാവും.
ആഹ് ആഹ്.
ആ ബുദ്ധിമുട്ടൊക്കെ മാറാനും ഒക്കെ നല്ലതാ.
ആഹ്.
നമ്മള് പിന്നെ എണ്ണ കാച്ചാട്ടോ എണ്ണ എന്തെങ്കിലും തലയിൽ ഇതേപോലെ എന്തെിലും എണ്ണേ കാച്ചി തേക്ക്ണതും നല്ലതാ ആ ഞാന് ആഹ് വീട്ടില് ഞാന് എനിക്കുള്ളത് ഞാൻ തന്നെയാണ് എണ്ണ കാച്ചാറ്.
ആണെല്ലേ ആ ആ.
മ്മ് അതായത് ഈ മ് താനല്ല ടെ ആട്യ വെൾച്ചെണ്ണ ഓക്കേ ണ്ടെങ്കിലേ കിട്ന്ന്ണ്ടെങ്കില് അത് തുപയോഗിച്ചാ മതി അതും പിന്നെ ഈ എന്താ പറയാ നമ്മടെ ഉം ഉം ഇ ഈ ഞാൻപ്പ പറഞ്ഞ കൊറെ സാധനങ്ങള് ണ്ടല്ലോ റോസ്മേരി പിന്നെ അലോവര അത് പിന്നെ നമ്മടെ ഏ ഇതില്ലേ എന്താ വേപ്പിന്റെ ആ ആ ആ അത് അതന്നെ വേപ്പില പിന്നെ കൊർച്ച് ഹ് നെല്ലിക്ക്യാ ഉം അത് ഉം പിന്നെ കര്ജീരകം. ഉലുവ ഉള്ളി പിന്നെ ഇഞ്ചിയും ഗ്രാമ്പൂ നല്ലതാന്ന് ഞാൻ കേടിട്ട്ണ്ട്ട്ടാ.
ആണല്ലേ ആ ആ.
ആഹ് അതും നല്ലോണം ഹെയർ ഗ്രോത്തിന് നല്ലതാ. അപ്പൊ അത് ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് നല്ല ല്ലോണം ഒന്നല്ലെങ്കി ഇതൊക്കൊന്ന് ക്രഷയ്തിട്ട്ട്ടാ എണ്ണ കാച്ച്ന്ന സമയത്ത് കൊർച്ചും കൂടെ നല്ലതായിരിക്കും.
ആഹ് ആഹ്.
ആഹ് എല്ലാം ഇപ്പോ ഉലുവയൊക്കെ ആണെങ്കിലും അതെ. ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ഒന്ന് ആഹ് ആഹ് അപ്പൊ സത്ത് ആഹ് ഇറങ്ങും അപ്പ എന്നിട്ട് നല്ല പോലെ എണ്ണ കാച്ചിട്ട് നമ്മള് എണ്ണയും ഡെയിലി തല തേക്കുന്നത് നല്ലതല്ല ഒന്നിരാടം ആഹ് ആഹ് ആഹ അങ്ങനെ വേണം തേയ്ക്കാന്
ആഹ് ആഹ് ഈ നീലബൃങ്ങാതി നല്ലതാണോ?
ഏഹ്
നീലബൃങ്ങാതി ഒരു ആയുർവേദ
ആഹ് ആഹ് അത് കിട്ടും പിന്നെ ഈ ആയുർവേദ ഷോപ്പിൽ നിന്ന് തന്നെ ഈ എന്താണ് ചെമ്പരത്യാതി കിട്ടും
ആഹ ആഹ് ആഹ്
ആ അതും ഒക്കെ നല്ലതന്നെ അയ്യപ്പാല പിന്നെ അയ്യ പാലന്ന് പറയുന്നത് നമ്മടെ ദന്തപാല തന്നെല്ലേ പലടുത്തും പല പേരുകളാണ് അപ്പൊ അങ്ങനെ അത് കിട്ടും ആഹ് ആഹ് അതൊക്കെ എണ്ണായിട്ട് വാങ്ങിക്കാനും കിട്ടും പിന്നെ നമ്മൾ ഇതൊക്കെ വീട്ടില് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകാ എന്ന് മാത്രം
ആഹ് ആഹ്
ഉം എന്നാലും നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമ്മളുടെ ഉള്ളിലോട്ട് ഇട്ട് എന്തെങ്കിലും ഉണ്ടെങ്കില് കുറച്ചും കൂടി കാര്യമുള്ളൂ കേട്ടാ ഹെയർ ഫോള് കുറയാന്
അതെ ആഹ് പിന്നെ നമുക്ക് എന്താ
എണ്ണ തേയ്ച്ചു ഓയിയില് തേയ്ച്ചു എന്നൊന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ പാക്ക്
ആഹ് ഈ ഡെലി നെല്ലിക്ക കഴിക്കാൻ നല്ലതാന്ന് പറയുന്നു
കഴിക്ക്ണതല്ലേ
ആഹ് പച്ച നെല്ലിക്ക ചവച്ച് കഴിക്കണ നല്ലതാ അല്ലെങ്കിൽ അതിന്റെ നീര് ആഹ അല്ലെങ്കിൽ അതിന്റെ നീരിങ്ങനെ എടുത്തിട്ട്
ഉം
രണ്ട് മൂന്ന് സ്പൂണ് അല്ലെങ്കില് നെല്ലിക്കയും മറ്റേ കുക്കുംബർ എല്ലാം കൂടി അരച്ചിട്ട് അതിന്റെ ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കി കുടിക്കണത് നല്ലതാണന്ന്
ആഹ് അത് അയൺന്റെ ഇതും നല്ലതാ അയണ് കി കിട്ടാനെ ഇല്ലന്നുണ്ടെങ്കിലേ നെല്ലിക്കല് ഒരുപാട് അയൺകണ്ടിന്റ് ഉണ്ടല്ലോ അപ്പൊ അത് കാരണം ഇത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ ഡോക് ഡോക്ടറെ കണ്ട് കൺസൽട്ട് ചെയ്യുന്ന ആണ് എപ്പോഴും കുറച്ചും കൂടെ ബെറ്റർ നമ്മള് ഇതൊക്കെ ചെയ്ത ലും നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവുണ്ടെങ്കിലും ഇങ്ങനെണ്ടാവും ആ പുള്ളിൽ നമ്മള് ചിലപ്പോ മെഡിസിൻസ് എടുക്കേണ്ടി വരും അപ്പം അതടു അതും കൂടി കഴിച്ച് നമ്മള് ഈ പറയണ കാര്യങ്ങളും ചെയ്ത് പോയി കഴിഞ്ഞാ കുറച്ച് കൂടി നല്ലതാ പിന്നെ ആ ഈ എള്ള് കറുത്ത എള്ളും നട്ട്സ് എല്ലാം കൂടിട്ട് പൊടിച്ച് നമ്മളൊരു ബോള് ആ ആകിറ്റ് ഫ്രഡ്ജിൽ വെച്ചിട്ട് ഡെയ്‌ലി കഴിക്കാണെങ്കിലും ഹെയർ ഫോളിനൊക്കെ നല്ലതാ ഹെൽത്തിനും നല്ലതാ എന്ച്ചാ ഹെൽത്തി്ന്റെ നമ്മളടത് അങ്ങനത്തെ പ്രോബ്ലങ്ങൾ മാറുകയും ചെയ്യും ഹെയർ ഫോളിന്റെ ഇതായ പ്രശ്നം കാരണം നട്സിലൊക്കെ ഒരുപാട് വൈറ്റമിൻസും മറ്റുള്ളതൊക്കെ ഉണ്ടല്ലോ
ആഹ് അതെ അതെ ആഹ് ആഹ്
ചെല്ലുമ്പോ നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കില് അതും മാറും പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം
അതെ ആഹ്
ആഹ് എന്തായാലും ഡോക്ടറെക്കെ കണ്ട് അതിന്റേതായ ഉം ട്രീറ്റ്മെന്റ് എടുക്ക് അതല്ലേ എപ്പോഴും നല്ലത്
അതെ ആഹ്
അതിനോട് അപ്പം നമ്മുടെ ഈ ഹോം റെമഡിയും കൂടി ചെയ്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ കുറഞ്ഞ നമ്മുക്കും ആശ്വാസ ആഹ് വീട്ടിലെന്തെലൊക്കെ ചെയ്യോ ഇങ്ങനെ എന്തെങ്കിലുംക്കെ
ചുമിച്ച് എണ്ണ കാച്ചി തന്നിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഇതേപോലെ ആഹ് അത് വേറെ കൊറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടാ
ആഹ് ഇട്ടിട്ട്
ആട്ട് ആന് ആഹ് പിന്നെ ഡെലിവറി ടൈമിലാണ് കൂടുതല് പോയിച്ചത് അപ്പൊ മുടിയൊക്ക നല്ലോം വളർന്നായിരുന്നു പിന്നെ മുടികൊഴിച്ചില് ഒന്ന് കൊറച്ച് കുറഞ്ഞതായിരുന്നു പിന്നെ ഫീഡിങ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൊറച്ചു കോളായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ട്
ആഹ് ഫീഡിങ് ഒക്കെ നിർത്തി കഴിയുമ്പോഴാ നമുക്ക് ശരിക്കും മുടികോയിച്ചില് വര അത് നമ്മുടെ തൊണ്ണൂറിന്റെ ടൈം ഒക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങും എന്നാണ് ഞാൻ പറയുന്നത് കേട്ട് എനിക്കറിയില്ലാട്ടാ കറക്റ്റ്
അതെ ആഹ്
അപ്പൊ അതായിരിക്കും ചെലപ്പോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടികളുടെ കാര്യം ഇതൊക്കെ ഒതുക്കി പതിയടോ ഡക്ടറേയും കണ്ട് നമ്മുടേതായ ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്ത് വരുമ്പൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും
ശരിയാവയിരിക്കും അതെ അങ്ങനെ
അങ്ങനെ പിന്നെ മഴയുണ്ടാ അവിടെ
ഓഹ് താ നല്ല മഴയവിടെ
അതെ ഇവിടെ ഇപ്പൊ ഒരു ചെറിയൊരു തോർച്ചൊക്കെ ഉണ്ട്
ഉം രാവിലെയൊക്കെ നല്ല ഇ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു
ആന്ന് രാവിലെ ഇവിടെും നല്ല മഴയായിരുന്നു അയ്ന് കാലാവസ്ഥ അഞ്ച് അഞ്ചു ദിവസം എന്തായാലും ഞ്ഞ് മഴയ ഉണ്ടാവും എന്നാണ് പറയുന്നത് ന്യൂനമർദ്ദം കാരണം
ആഹ് ആഹ്
അപ്പൊ എന്തായാലും ഞ്ഞ് അഞ്ചു സത്തിന് മഴ ഉണ്ടാവും
അതെ ഉം
ഉം അങ്ങനെ ഞാനേ എന്നാ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കട്ടെട്ടാ
ആഹ് ആഹ് ഓക്കെ ശരി